ഹലോ
ആഹ്
എന്താ വർത്താനം
നല്ല വർത്താനം
എന്താ പണി
ഞാൻ വെർതങ്ങനെ റിൽസ് കാണേനി
ആഹ് മൊബൈല് കാണാണ്ലേ എല്ലാരും മൊബൈൽ നഡിക്റ്റാണ് ഞാൻതാ മന്തി വെക്കാണ്
മന്തിയോ
ആഹ്
ഫുഡ്‌ കഴിച്ചില്ലേ അപ്പൊ
ഇല്ലില്ല ഭക്ഷണം കഴിച്ചില്ല നിങ്ങള് ആണുങ്ങക്ക് മന്തിയൊക്കെ വെച്ച് പഠിക്കണ്ടേ
ആഹ് പഠിക്കണം
മന്തി ബിരിയാണിയൊക്കെ വെച്ച് പഠിച്ചാലേ പെണ്ണെട്ടണ കാലത്ത് ആക്കൊന്ന് ഇഷ്ടായി ഒയിക്കാൻ കയൊള്ളൂ
ഉം
ഓയ് ഓല് വന്നാണ്ട് ഇഞ്ഞി ഇഞ്ഞില്ല തലമുറലെള്ള പെണ്ണുങ്ങളൊക്കെ ജോലിക്ക് പോണോലേക്കാരം അപ്പം ആണുങ്ങളും പെണ്ണുങ്ങളും പണില് കൂടെണ്ടി വരും അപ്പോം അടുക്കള ഒരിസ് സം ഒരാളാണെങ്കി ഒരീസം ഒരാളൊക്കെ കേറേണ്ടി വരും എന്താ അടുക്കളെ കേറിട്ട് ഇണ്ടാക്ക
ഞാൻ അട്ക്കളെ കേറി ചായെണ്ടാക്കും ന്യൂഡിൽസ് പിന്ന അങ്ങനെ ത്ത കുറെ ഐറ്റംസ്ക്കെ ചെറ്ത് ചെറ്തൊക്കെ ഉണ്ടാക്കും
ന്യൂഡിൽസൊക്കെ പിന്നെ ഞമ്മള് ഹോം മെയ്ഡ് ആയിട്ട് ഇണ്ടാക്കൂലല്ലോ മൈദ ഒക്കെ ഇട്ട് ട്ട് കൊഴച്ചിട്ട് ആഹ് ആ വെള്ളത്തിക്ക് ഇട്ത്ത് ഇടല്ലേ
ആഹ്
ആഹ് അതല്ലെ മാറ്റം ഇങ്ങളാണ്ങ്ങള് ഏഹ് എന്തെങ്കിയ്ക്കൊന്ന് ഒരു ഒര് കയ്യ് ദൂരേക്ക് പഠിക്കാൻ പോണോൽക്ക് ഓര് ഓട്ടോമാറ്റിക്കലി പഠിക്കും ഫുഡ് ഉണ്ടാക്ക് ക്കണത് അയ്ന് ഞ ഇന്നത്തെ കാലത്ത് ഇപ്പൊ വല്യ പ്രയാസൊന്നുല്യ യൂട്യൂബ് ഇണ്ട് യൂട്യൂബ് നോക്കിയാല് അളവും കാര്യോക്ക കിട്ടും ഏഹ് എന്ത് സാധന ഇണ്ടാക് ക്കാനും യൂട്യൂബില് ഇണ്ട് ഇന്നാലും ഞമ്മക്ക് ഏഹ് എന്തെങ്കി ഒക്കെ ഒരു ചെറിയെ കാര്യങ്ങള് ഞമ്മള് പഠിച്ച് വെച്ചാല് ചായെം നൂഡിൽസും മാത്രം തിന്ന് ജീവിക്കല് നടക്കൂലല്ലോ
ഇല്ല ഇല്ല ഇല്ല
ആഹ് അപ്പം പിന്നെ വെറൈറ്റികളൊക്കെ ഇണ്ടാക്കി പഠിക്ക അതേപോലെ ചോറെക്കാനൊക്കെ പിന്നെ ഓട്ടോമാറ്റിക്കലി പഠിച്ചോളും
മന്തി ഇണ്ടാക്കി കയ്നോ
മന്തി ഇണ്ടാക്കി മന്തി ഞാന് കുക്കറില് ഞാൻ ഇന്ന് ഞാൻ എളുപ്പ പണി ഇടുത്തതാണ് എറച്ചി ഇണ്ടായിരുന്നു അപ്പോ ആ എറച്ചി വേവിച്ച കുക്കറിലെന്നെ മന്തി അടാക്കി
ഉം
മന്തി അല്ല ഒരു കബ്സ ഏഹ് ഞമ്മളെ മെറ്റതില്ലേ മഗൂത്ത് എന്നാ മഗൂ മഗൂത്തേറ്റെ ആവുല്യ
അഹ് ആഹ്
ഉം
കഫ്സ
കഫ്സ പറയാം ഞാന് മന്തിപ്പൊടി വാങ്ങലില്ല കപ്സപ്പൊടിം വാങ്ങലില്ല ഞാൻ എല്ലാത്തിക്കും നല്ല ജീരകം പൊടിക്കും അയ്ക്ക് എല്ലാത്ത് ക്കും ആഹ് മന്തിക്കാലും കഫ്സെ ക്കാലും മദ്ഹൂത്ത്ക്കായാലും ഏഹ് കാബീരിക്കായ്ക്കൊ ആയാലുക്കെ ഞാൻ നല്ല ജീരകം പൊടിക്കും
ഉം
ഇന്നിട്ട് ആ പൊടിയാണ് ഞാൻ എല്ലാത്തിക്കും കൂട്ട ഗരം മസാലയും നല്ല ജീരകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു സവോള ഒരു സവോള ചതുരത്തില് എരിഞ്ഞാണ്ടിട്ട്
ഉം
എന്നിട്ട് ഏഹ് ഈ ഇറച്ചി വെച്ച കുക്കറില് ആണല്ലോ അപ്പം ആഹ് കൊറച്ച് ഇറച്ചി ഇറച്ചിന്റെ വെള്ളോ അയില് വെച്ചിട്ട് ഇതിൽ ഇട്ടിട്ട് കൊറച്ച് സൺഫ്ലവർ ഓയിൽ ഒയിക്കാൻ ഒഴിചോണ്ട്
ഉം
കൊറച്ച് ഉപ്പ് ഇട്ട് കൊണ്ട് ഞാന് ഈ മന്തിന്റെ അരി അയിക്കിട്ട് കൊണ്ട് ഒരു മൂന്ന് വിസില് അടിപ്പിച്ചു
ഓ ഇങ്ങനെ ആണ് പൈസ ലാഭിച്ച പൈസ ലാഭിച്ച നല്ല എല്ല് റ്റു ഫുഡ് ഒണ്ടാക്കാം
ആഹ് അതന്നെ കൊറച്ച് ഞാൻ സൺഫ്ലവർ ഓയില് ഉപയോഗിക്കല് കൊറച്ച് ഉപയോഗിക്ക് ഒള്ളു ഇനി മയോണൈസ് ഒണ്ടാക്കണേൽ കൂടുതൽ ആൾക്കാരും മുട്ട ഒക്കെ കൂട്ടുക
മുട്ടി വെളുത്തുള്ളി ആക്കെ
ഇല്ല ഞാൻ മുട്ട കുട്ടില്ല ഞാൻ മുട്ടനെ കൊണ്ട് മായോണസ് ഇണ്ടാക്കും എലേ ല്ല അവിടെ അവിടെ അന്റെ അമ്മ ഒക്കെ എന്ത്‌ എന്ത് വെച്ചിട്ട് ഒണ്ടാക്കിയരല്
ഏഹ് ഞങ്ങ മുട്ട ഒഴിച്ചു പിന്നെ സംസാറോ ഓയിൽ ഒഴിച്ചു പിന്നെ വെളു തുള്ളി ഇടും പിന്നെ കൊറച്ച് നേരം ആവിശ്യപിച്ച് ശുറുക്ക ഒഴിക്കും
ഞാനി ഈ മുട്ട ഇണ്ട വെച്ചിട്ട് ഞാൻ അത്രയും കാലമായിട്ട് മയോണൈസ് ഉണ്ടാക്കിയിട്ടില്ല
ഏഹ്
ഏഹ് ഈ മുട്ട കൂട്ടിനേക്ക് കൊറെേ സൺഫ്ലോർ ഓയിൽ വേണ്ടേ
ആഹ് ആഹ്
അത്യാവശ്യാം വേണം ഞാൻ എന്ത്‌ ചെയ്യും ഒരു രണ്ട് ഉരുളങ്കേങ്ങ് ഒക്കെ അട് പീങ്ങു
ആഹ് ആഹ്
ഉരുളങ്കേങ്ങ് പീങ്ങിട്ട് കൊറച്ച് പാലോ അല്ലെങ്കി പാൽപ്പൊടി വെള്ളത്തിൽ കലക്കിയതോ പാർന്നിട്ട്
ഉം
ഈ സൺ‌ഫ്ലവർ ഓയിൽ കൊറച്ച് ഒരു കൈൽക്ക് പാരും എന്നിട്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയും സുറുക്കിം ഉപ്പും ഇട്ടാണ്ട് മായോണേസ് റെഡി
ഉം എളുപ്പത്തി റെടിയാവോ
ആഹ് അ അത് മിക്സിയിലിട്ട് ഒറ്റടി ഈ ഈ അടി ഞമ്മള് മറ്റേ അടിച്ചൂല മറ്റേ അങ്ങ് നമ്മള് ഇങ്ങനെ സൺഫ്ലവറോയൽ ഒക്കെ ഇങ്ങനെ ഒഴിച്ച് കൊറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഒക്കെ നിക്കണ്ടേ ഇത് അല്ലും കൂടി അപ്പ ഇപ്പോള് ഇട്ടിട്ട് ഞാനെ ആഗിയിലിട്ട് അങ്ങ് അടിച്ചു
ടെസ്റ്റിന് വ്യത്യാസം ഒന്നും ഇല്ല
ഇല്ല ഇല്ല ടെസ്റ്റ്‌ ഒരു വ്യത്യാസവും ഇല്ല നല്ല രസാ നാ വേം കേടരൂല മുട്ട എങ്ങനെ
നിങ്ങക്ക് ഇന്ന് കടയലെ ഒക്കെ ജോലിക്ക് നിന്നൂടെ എയിരിന്ന
ആഹ് അ പറ്റും അത് പറ്റൂലേ
ഉം
മുട്ട കൂട്ടാത്തേനോട് വേം കേടരൂല കൊറെ കാലം ഫ്രിഡ്ജി വെച്ചാലും
ഉം
ക്കും ഉം കൊറെ കാലത്തിന് ണ്ടാക്കിയല്ല കൊർച്ചൊക്കെണ്ടാക്കും അയോ പിന്നെ ആ മന്തി വെച്ചാണ്ട്ല്ലേ അയ്ക്ക് കൂട്ടാല്ലേ ണ്ടാക്കും
ഉം.
ഉം
ഇന്റെമ്മച്ചി ണ്ടാക്കും. ഏഹ് മന്തി ണ്ടാക്. പക്ഷെ ചിക്കന് അയ്ക്ക് കൊർച്ചിടും പിന്നെ കൊർച്ച് കടായി രൂപത്ത്‌ണ്ടാക്കും.
ആഹ് ഞമ്മളെ ഫ്രൈഡ് റൈസ്ക്കൊക്കെ.
ആഹ്
ഇണ്ടാക്ക്ണ പോലെ അങ്ങനെ ണ്ടാക്ക ലേ.
ആഹ്
ഞാൻ ഫൈഡ് റൈസ്ക്ക് ഞാന് ചില്ലി ചിക്കനാണ്ടാക്കല് അതാവുമ്പോ. എൾപ്പ പണിയാണാണും. ന്നാ കൊറേ ഉള്ളി അര്ഞ്ഞ്ണ്ടാക്കണ്ട ഉള്ളി വല്യതാക്കി അര്യാ.
ആഹ്.
അങേ അങ്ങനെ കാട്ടലാ, നാപ്പം
പഠിക്കണം ഫു ഫുഡ്.
ഒ ഒക്കെ പട്ച്ചോണ്ടി എല്ലും യൂട്യൂബിലുണ്ട്, യൂട്യൂബ് നോക്കി കയ് ഞ്ഞാലെല്ലും കിട്ടും. ഞാനന്നെ ഏകദേശൊക്കെ ഇങ്ങൻത്തെ വെറൈറ്റി ഐറ്റംസൊക്കെ. ഞാ യൂടൂബ് നോക്
ആഹ്
ഉം.
അപ്പൊ ങ്ങള് പൊറത്ത്‌ന്ന് ഫുഡ്ഡ് ഓഡറെയ്യല്ല.
ഓഡ്രെയ്യും. ഞമ്മക്ക് കയ്യ്ണതും ഞാൻ കൂടുതലും ഇങ്ങൻത്ത മന്തി. കബ്സ പോൽത്തെ ഐറ്റംസ് ഞാൻ കൂടുതലും വീട്ട്ണ്ടാക്കലാണ്. ഈ പൊർത്ത്‌ന്ന്ല്ല ഫുഡ്ഡ്ന്ന് പറയുമ്പോ അജനാമോട്ട കാര്യങ്ങള് എങ്ങനായാലും അയ്ല് കൂട്ടും. എന്ത് ഫുഡായാലും. ഞമ്മള് പൊർത്ത്‌ന്ന് വാങ്ങണ ഫുഡും നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡും നല്ല മാറ്റണ്ടാവും. ഓല ഫുഡ് കളർ വ്യത്യാസുണ്ടാവും, നമ്മള് തിന്നണതിന്റെത്ര ഞമ്മള് ഇണ്ടാക്കണേലേറെ എരട്ടി ടേസ്റ്റ്. പൊർത്ത്‌ന്ന് വാങ്ണേന്ണ്ടാവും.
ഉം.
ഓരയ്ക്കെന്തൊക്കെയോ ഒക്കെ കൂട്ട് അധികം കൂട്ടുണ് ണ്ട് ആ ടേസ്റ്റിന് വേണ്ടിയിട്ട് മാ മായങ്ങളാണ്.
ഉം ഉം.
അപ്പ സ്ഥിരവായിട്ടത് ആഹ്. സ്ഥിരായിട്ടഹ് കഴിക്കന്ന് പറയണ നമ്മളെ ശരീരം നമ്മള് അറിഞ്ഞോണ്ട് കേടര്ത്തണ്ടല്ലോ.
ഉം ഉം എട്ക്കെട്ക്ക്ങ്ങനെ തിന്നും. പെരുന്നാൾക്കൊക്കെപ്പ എങ്ങനേ ഫുഡ് ണ്ടാക്കല്.
പെര്ന്നാക്ക് ഞങ്ങള് എല്ലാരും കൂടി തറവാട്ട്ന്നോ. ഈ പ്രാവശ്യം വടായിരുന്നു, അങ്ങനെ കയിക്കലാണ്.. അപ്പോ മൂത്തച്ഛന് കുക്ക. ഹസ്ബന്റിന്റെ ഏട്ടൻ കുക്കാണ്. അപ്പൊ ആഹ് ഓല് ബിരിയാൻ ബെക്കും. മന്തിയാണെങ്കി ഞാൻ ഇണ്ടാക്കണം ബിരിയാണി നെയ്ച്ചോറൊക്കെ ആണെങ്കില് ഓല് ഇണ്ടാക്കും. ഓല് കടയില് പിന്നങ്ങനെ തട്ടുകട പോലത്തെ കടയാണ് അപ്പൊ അയ്ല്. ക്കോട സമൂസ പയംപൊരി അങ്ങനത്തെ ഇണ്ടാക്കും ആ ഇണ്ടാക്കത് ഇല് മയോണൈസോലി ഈ ഞാൻ പറഞ്ഞാല് ഉര്ളം കേങ്ങ് വെച്ചിട്ട് ഇണ്ടാക്കത്. ഓല മയോണൈസ് മുട്ട ലാഭിക്ക മുട്ട ലാഭിക്കണല്ല രസാണ് വേ കേടരൂല്ല ആഹ്
ഉം
ഉം ഞാന് ഓലത് കണ്ടിട്ടല്ലേ ആദ്യ ധനി ഇണ്ടാക്കല് പിന്ന ഓലും ഒരുവെട്ടം ഇണ്ടാക്കണ കണ്ടപ്പം ഈ മു മുട്ടന്റെ ചൊയാ മുട്ട ഇട്ടാൻ തോന്നാ എടുത്ത് നിക്കുവാ ഞാൻ ഇണ്ടാക്കി നോക്കീട്ടില്ല. ഞാന് ഞമ്മള് കടേന്ന് വാങ്ങണ ഒക്കെ മുട്ട ഇട്ടന്നെ ആയിരിക്കും. പിന്നെ നല്ലോം വെള്ളം പോലെ ഏഹ്
ഈ മയോ മയോണിസ് ഉണ്ടാക്കണുന്നത് യൂട്യൂബിൽ കണ്ടതാ.
യൂട്യൂബ് വേണ്ട ഇത് ഞാന് ഇത് ഞങ്ങള് ഞങ്ങളെ വീട്ടിൽ എന്റെ വീട്ടില് എല്ലാരും ഈ ഉരുളൻ കേങ്ങ് വെച്ചിട്ടന്നെ ഇണ്ടാക്കി ഞങ്ങള് മു
ഉം ഉം എന്നാ ഞങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ
ഈ നമ്മള് മുട്ട ആ മുട്ട കൂട്ടണന് പകരം ഉരുളങ്ങിയെങ്കിൽ രണ്ടെണ്ണം പിങ്ങുക പീങ്ങുക കുക്കറിട്ടാണ്ട് രണ്ടു മൂന്ന് വിസിൽ അടുപ്പിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് തൊലി കൊടുക്ക പീങ്ങാ എന്നാ അയിന്റെ തൊലി കൂട്ടി പീങ്ങാല് അയിന്റെ ഗ്യാസ് പോകുന്നാണ് പറയല്. ഈ ഉരുളകെങ്ങന്ന് പറയണത് ഗ്യാസുള്ള സാധനാണല്ലോ അപ്പൊ തൊലിയോർക്ക പീങ്ങും എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോ സൺഫ്ലവർ ഓയിയില് കുറച്ച മതി നമ്മുടെ ശരീരത്തിക്ക് ഈ ഓയിലുകള് കൊറെക്കേ കേട്ടിണ്ടെകാട്ടി നല്ലതൊക്കെ കൊറക്കാ ഇങ്ങത്തെ ഓയിൽ ഐറ്റംസ്, വെളിച്ചെണ്ണ ഏഹ് ഓഹ് കുറച്ച് നമ്മള് ഹെൽത്തി ആയിട്ടുള്ള ജീവിതം നിലനിർത്തി പോയാൽ രോഗങ്ങള് കുറയും.
ഏഹ്
നമ്മുക്ക് ഇന്നത്തെ കാലത്ത് രോഗങ്ങൾ കൂടാള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മടെ ഫുഡിന്റെ
ആഹ്
തന്നെയാണ്.
ആഹ് ആഹ്
പിന്നെ എന്താ ഏതായാലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടീ ഫുഡൊക്കെ ഒണ്ടാക്കി പഠിച്ചിക്കോ എപ്പോഴും ഉപയോഗാണിന്ന് ഉമ്മാനെ സഹായിക്കാനായാലും ഓക്കേട്ടോ എന്നാ ശരി.
ആ എന്നായിക്കോട്ടെ എന്നാ ഓക്കെ